അപ്..... ഹലോ....
ആഹ് അതെ കേൾക്കുന്നുണ്ട്
എന്താ പാട്..
അങ്ങനെ പോണ് ആഹ് സുഖാണ്. അവിടുത്തെ പാടെന്താ.
ഉം ആഹ് ചായയായിണ് കുടിച്ചിട്ടില്ല മക്കള് സ്കൂള് പോണ തെരക്കായ്തോണ്ട്
ആഹ് ശരി
ഓര്ക്ക് ചോറൊക്കെ കൊണ്ടാ വാണ്ടത്
ആഹ്
ചോറായി പിന്നെ ഒരിക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലും പൊരിക്കണം വൈദ്യനേ ഉരുളക്കിഴങ്ങെ എന്തെങ്കിലൊക്കെ അതാ
ഇവിടെ ഇണ്ട് അതെ സ്കൂക്കും കൂട്ടാ കൊണ്ടണം സ്കൂള് ഉണ്ടെങ്കിലും നമ്മള് കൊണ്ടെയ് കൊട് കൊടുക്കണല്ലോ
ആഹ് ഇവിടെ ഒരു മോള് പ്ലസ് ടു ആണ് അപ്പ ഓക്ക് ഇവട്ന്ന് ഉണ്ടാക്കും മോന് സ്കൂളിൽന്ന് ചോറ് ആദ്യേ വാങ്ങില്ലൃ മോന് ആറിലാണ് ക്ഷെ ഓന് സ്കൂളിലെ ചോറ് ഓൻക്ക് താല്പര്യ ഇല്ലൃ ആ ഒര് ചോറ് ഇങ്ങനെ കൈ, ആ ഓൻ ഇവിട്ന്ന് വീട്ട്ന്ന് കൊണ്ടോവും ഏതാലും ഞാൻ ഇണ്ടാക്കണതല്ലേ മക്കക് മോക്ക് അപ്പൊ. ഓന് കൊണ്ടേവും ഓന് എന്താ ആദ്യം ഒന്നാം ക്ലാസ്സ് മുതലേ ഓൻ വീട്ട്ന്ന് കൊണ്ടോലാ അപ്പൊ പിന്നെ ഒര്ക്ക് ഇണ്ടാക്ക്ള്ളത് ഇണ്ടാക്കി പിന്നെ ചെറുതുണ്ട് എൽ കെ ജി ലാ ഒന്ന് ഓൾ പിന്നെ സ്കൂൾ ആഹ് ചോറ് ആവും പിന്നെ ഓര് പോയി കഴിഞ്ഞാലാണ് പിന്നെ കറി വെക്കാനുള്ളൊക്കെ കിട്ടുള്ളൂ കറി വെക്കാനും പിന്നെ അടിച്ചേരി തുടയ്ക്കാന് തിരുമ്പാനെക്കെ ഇണ്ടാവും ആ വാക്കിള്ള പണി ചോറെ ആവുള്ളൂ ഒര് പോ ആഹ് വല്ലൃ പണി ആ പിന്നെ ഓര് പ് മൂന്നാൾ മൂന്ന് മക്കളാണ് ഓര് പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി
ഏഹ് അതെ ശരിയാണ് ഇൻക്കും മൂന്നാളാണ് മോന് മൂത്തത് എട്ടാം ക്ലാസിൽ ത്തിലാണ് പിന്നെ അതിന്റെ ചെറുത് രണ്ടില്
ആഹ് ആഹ് അത് ചെറുത് എൽ കെ ജിലാണ്
ആഹ് ആഹ് ആ ഇവർക്കൂണ്ട് സ്നാക്സ് ആഹ് ചോർ സ്കൂൾന്ന് അയ് പിന്നെ ആയിക്കേന്ത ങ്കിലും കൂട്ടാ കൊണ്ടോകും അല്ലല്ല ഇബ്ട്ന്ന് നടക്ക ഏഹ് ഇബടെ കൂട്ടാ കൊണ്ടോകും ഏഹ്
കൊണ്ടോണോരി ണ്ട് അമ്മക് കൊടുത്തയേക്കാം
ആഹ് അങ്ങനെ തന്നെണ്ബടിം കൊണ്ടുനോര്ണ്ട് പക്ഷെ കൊടുത്തയക്കണം ന്നില്ല മക്കളെല്ലാരും കൊണ്ടുരുന്നറഞ്ഞികാണ്ട്
ഇത് പിന്നെ ടീച്ചർ പറഞ്ഞി കഴിണതും സ്കൂളിലെ ചോറും കറീം തിന്ന
അതണോ ആണ്ടിരേഖ ഇമ്മന്റെ സ്കൂ
അഹ് ആഹ് ആഹ് അപ്പൊ ഞാൻ വല്ല്യറ്റിങ്ങൾ ഏഹ് താലും അങ്ങനെ ആയി പ്പോയി ഇഞ്ഞി ഇവളെകൂടി അങ്ങനെ ആക്കണ്ടേ വി മക്കളോന്നും കൂട്ടൂല വല്ലയ്റ്റങ്ങൾ രണ്ടും ആ പിന്നെ ഇവളും കൂടി അങ്ങനെ ആവണ്ടാച്ചി ഓളെല്ലം തിന്ന് പടിക്കട്ടെച്ചാണ്ട് ഒരു മീനോ പച്ചക്കറി ആ ഒരു മീനും പച്ചക്കറി ഒന്നു ഒരു തിന്നൂല ഒരു ഉരുളക്കെയങ് സോയാബി അങ്ങനെള്ളെ ആ അതന്നെ. അപ്പൊ ഇനിപ്പോ ഇവള് സ്കൂളിൽ സാമ്പാറുതൊക്കേണല്ലോ
ആ പിന്നെ അതെങ്കിലും ഇവള് കൂട്ടി ചേലാവ- ട്ടെവിചാരിച്ചാണ്ടെയ് പിന്നൊട് വന്നാലും പറയും സ്കൂൾട്ടാണ്ടയ് ഇന്ന് സാമ്പാറേനി, ഇന്നലെ സാമ്പാറയ്നി പറയും ഇയ്യ് തിന്നീനോ ചോയ്ച്ചപ്പോ ആ ഞാൻ വടിച്ച് തിന്ന് പറിം അപ്പിന്നെ കൊഴപ്പില്ലല്ലോ കഴിക്കിണ്ടല്ലോ.
സ്കൂള്ന്നൊക്കെ കഴിക്കും. നമ്മൾവീട്ടിന്നദ് സാമ്പാറൊന്നും കൊടുത്താ അവര് കഴിക്കൂല.
കഴിക്കൂല. സ്കൂൾല് വട്ടത്തിൽ അങ്ങനെ ഇര്ന്ന് തിന്നുമ്പോ, ഫ്രണ്ട്സാളെ കൂടാകുമ്പോ അങ്ങനെ കഴി ആ അങ്ങനെ കഴിച്ചോളും.
അതെ
പിന്നെ മക്കളിന് ഒ എ ഒമ്പര ആവും ലാസ്റ്റ് പോ ആള് പോണത് അത് കയ്യണം, അത് കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവുള്ളു.
ഇവടെ പത്ത് മണിക്കാ മദ്രസ വിട്ടന്ന്
ആ ഇത് പിന്നെ ഒൻ എട്ടേ മുക്കാലകുമ്പോ മോൻ മദ്‌ർസ് വിട്ട് വരും. ഓനെ മദർസെ പോണതുള്ളു ഇവിടെ. പോ മദർസി മ മോള് പ്ലസ് ടു അല്ലേ എ എ ഓള് ആ ഇവള് അടുത്തൊല്ലത്തേക്കാവുള്ളൂ. അപ്പൊ ഓന് എട്ടറാവുമ്പോ തരും. എട്ടര എട്ടേ മുക്കാലകുംബത്തിന് ഓൻ വരും ഓനൊമ്പേരാകും പോണെങ്കില്. ഓനുംകൂടി പോയി കഴിഞ്ഞാല ബാക് ചായ കുടിക്ക ഞാൻ ഇരിക്കല്, അതിന്റെ എടെല് ഒന്നിങ്ങനെ ലഘുആയിട്ട് ഒരു ക്ലാസിൽ അ അങ്ങനെ എന്തെങ്കിലൊക്കെ ഹ് സത്യം പറയ ഇങ്ങളിന്ന് പറഞ്ഞപ്പളാ ഞാൻ ഔല കുടിച് ഔല കുടിച്ചത് ചായേലിട്ടാണ്ട് അത് പിന്നെ അത് ഏ അതെന്നാ നിക്കതലിന്നാൺട് ങ്ങനെ ഓൽക്ക്‌ പോകുമ്പോ മോളെ എട്ടരാകുമ്പോത്തിന് പോകുമ്പത്തിന് ഓക്ക്‌ ചോറും കറിം ഒക്കെ പാത്രത്തിലാ ആക്കി വെക്കണം. ആക്കിയിട്ടില്ലെ കൊണ്ടോകൂല്ല. അയിനങ്ങനെ തിന്നോണെന്നൊന്നുല്ല ടീച്ചർമാരിങ്ങനെ ചീത്ത പറിം. ഓല് ഫ്രണ്ട്സാളേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്
ശേ അ അതന്നെ അങ്ങോട്ട് ഷെയർ ചെയ്യണു
ഇന്നൾ ഫ്രണ്ട്സാളിന്നോട് പറിം ഓക്ക്‌ ചോറൊട്- ത്തയ്ച്ഛാൺടിട്ടോ ഓള് ബാഗ് ഗ് പൊന്തിക്ക്ണ്ണ്ട് പർഞാണ്ട് ചോറോണ്ടോവാൻ ഭയങ്കര മടിയാ അപ്പൊന്നോട് റിയും ങ്ങള് ആ ഇണ്ടാക്കി തന്നാ ഞാൻ കൊണ്ടോയിക്കോളാറിയും ഞൻ പറയും ആയ്കോട്ടെ ഞാൻ തിന്നാണെ ഞാൻ കൊണ്ടോയ് ഉണ്ടാക്കി തരാറിയാണ്ടേ ഇപ്പെന്നും ചോറ് കൊണ്ടവും പാത്രത്തിലാക്കി കൊടുക്കണം ന്നാ. കൊണ്ടോവുള്ളൂ കൊ
അങ്ങനെ ഉം
ഉം മഴണ്ടോ
ഉം മഴ ണ്ട് മഴപ്പം ന്ന് ചോർന്ന് ങ്ങനെ വരന്ന് ഇന്നാണ് ഇപ്പ മഴ നേര്ക്ക് പെയ്യണത് ഇന്നും ന്നും ന്നലിം മെനഞാന്നൊന്നില്ലാഞ്ഞി മെനഞന്നൊക്കെ നല്ല വെയില്യ്നി ആ നല്ല വെയിലെയ്നി
ഇന്നലെ രാവിലെ മഴ ഇവിടെ നല്ല മഴ പ്പോ.
ഏ ഇവിടെ വല്യ അത് ഈ വർഷം മഴ പെയ്തിട്ടില്ല കഴിഞ്ഞ വർഷക്കെ നല്ല മഴണ്ടാര്ന്ന്.
മെനിയാന്ന് വെയിൽ അർച്ചപ്പോ മോള് പറിയാണ് ഈ ജൂൺ മാസാണ് വെയിലാണ്. മഴ പെയ്യേണ്ട ടൈം ആയിട്ടും അല്ല അത് പറഞ്ഞപ്പോ പിറ്റേ ദിവസം മുതൽ മഴായി
ആ മഴ പെയ്യാഞ്ഞ മഴ കൊണ്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ കഴിഞാൽ ഒരുപാട് പ്രശ്നങ്ങളല്ലേ കെണറ് കൊയലാ
ആ മ്മക്ക് വിടെ കെണറും ല്ല കൊയലും ല്ല
ഏ പിന്നെന്താ ചെയ്യാ ഏ അപ്പൊ അത് എപ്പഴും വരോ
ഒന്നരാടം
ഏ
അത് ങ്ങനെ മ്മള് ടാങ്കില് നറ്ചെക്ക മ്മക്ക് ഇനി ഇവിടെ എന്താ പരിപാടിയോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമക്ക് വെള്ള അവിടെ അവിടെ പാടത്ത് പോയിക്കാണ്ട് മോട്ടർ ഇടണം മുപ്പത് പെരക്കാർക്ക് അങ്ങനെ എട്ക്കണതാണ്
ഏ അപ്പങ്ങളും ഉണ്ടാവും അയ്‌ന്റെ കൂട്ടത്തില്
നമ്മള് ഇവിടെ മുപ്പത് വീടാണ് എടുക്കണതയ്ന്ന് അപ്പൊ മ്മള് അയ്ന് മാസം മ്മളെ കറണ്ട് ബില്ല് വരൂല്ലേ ആ അതേപോലെ അയ്ന് കരണ്ട് ബില്ല് വര്ലാ പ്പ ആ ബില്ല് വന്നാൽ ആ ബില്ല് വര്മ്പോ അപ്പോ രണ്ടായിരക്കാണെങ്കിൽ നമ്മള് മുപ്പത് പെര ക്കാര് പിരിച്ചിങ്ങാണ്ട് ആ അതല്യ ഒരു നൂറുപ്യ അങ്ങനെക്കെ വെരുള്ളൂ പക്ഷെ നമ്മക്ക് ഇഷ്ടള്ള വെള്ള എട്‌ക്കട്ടോ
ഡെയ്ലിട്ക്കാൻ പറ്റൂല
ഇല്ലല്ല അമ്മക്ക് ഇനി അമ്മക്ക് വീട്ടിലിപ്പോ ന്ന്പ്പൊ വെള്ള കിട്ടിയപ്പൊ മറ്റന്നാളെ കിട്ട അപ്പ ഇനി നുക്ക് വെള്ള ഇല്ലെങ്കില് നമുക്ക് പോയി ഇട അങ്ങനത്തെ പ്രശ്നൊന്നു ല്ല നമ്മക്ക് എത്ര വെള്ളം വേണെകിലും എട്ക്ക അങ്ങനത്തെ കണക്കൊന്നുല്ല പിന്നെ എന്തവടെ വെള്ളം കിണറുത്തിയാല് അങ്ങനെ കിട്ടൂലറിയും
ഇവടിം ഇവടിം വെള്ളല്ലാ വെള്ളം കൊയല് കു കുത്യാലേ ന ആറ് മാസക്കെ ണ്ടാവും വെള്ളം
നമുക്കയ്ന് ഇവിടെ വെള്ളം ഇങ്ങനെ കുത്തിയാ കിട്ട്ണ സ്ഥല പറമ്പല്ല കുത്തിട്ട് കാര്യല്ല നമ്മള് വെറുതെ പൈസ മുടക്കിട്ട് കാര്യല്ല
അത് കെണറ് കുത്തിയ വെള്ളം ഉണ്ടാവില്ലർഞ്ഞപ്പൊ കൊയലു ത്തില
പക്ഷെ മഴയൊക്കെ പെയ്താല് ഈ കറണ്ട് ഒക്കെ ഇല്ലഞ്ഞാല്
ആ
പിന്നെ അപ്പം പിന്നെ കറണ്ട് ഇല്ലാഞാ മോട്ട്ർ ഇടാൻ കഴിയില്ല അപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് അപ്പൊ കറണ്ട് വരുവോള് ഇങ്ങനെ ഇര് ക്കേണ്ടിവരും ഉം അങ്ങനെയാണ് പഞ്ചായത്തിന്റെ വെള്ളാണ് വല്യ ടാൻക്ണ്ട് കിട്ടി ആ അങ്ങനെ അയ്ല് വെള്ള അടിച്ച് പിന്നെ മോട്ടറോ പൈപ്പോ എന്തോ കേടു വന്നാൽ അ നന്നാക്കിയാൽ അതിന്റെ പൈസ എല്ലാരും കൂടി കൂടി ക്കാണ്ടൊക്കെ അങ്ങനെ വീതി ചാൻണ്ട് ഒക്കെ. ക്കെ അങ്ങനെ നന്നാക്കല്. ന്നാലും ബുദ്ധിമു
ബുദ്ധിമുട്ടില്ലാതെ
നല്ല വെള്ളാണ് ആ. നല്ല കെണറിലെ കല്ലിന്റെ കെണറാണ്. നല്ല വല്യ കെണറാ അയിന്ന് എല്ലാം നമ്മള് പത്ത്മുപ്പത് പെരക്കാര് എല്ലാരും കൂടി ഇട്ക്ക്ണ വെള്ളാണ്. ആ വെള്ള, അങ്ങനത്തെ വെള്ളണെച്ച് നമ്മള് ബുദ്ധിമുട്ട്ണ്ടായിട്ടില്ല. മ്മക്ക് എപ്പം വേണമെങ്കിലും ഇടാ. ഒരു ക ഇവിടെപ്പൊ കല്യാണവും കാര്യങ്ങളൊക്കെ കണെങ്കിലും നമ്മ നമ്മളാ വെളളം തന്നെ ഉപയോഗിക്ക
ഏ
പ്രശ് നമ്മ്ക്ക് അങ്ങനത്തെ പ്രശ്നില്ല ഏ ഏ നമ്മളൊന്നവ്ടെ പോയി മോട്ടർ ഇടം, ഇട്ക്കണംന്ന്ള്ള ആ ഒരു പ്രശ്നൊള്ളു.
അത്രുള്ളു. ആ ഒരു പണിയൊളളു വേറെ കൊഴ്പൊന്നൂല്ല, എന്നാലും നമുക്ക് മറ്റേ വെള്ളം നമ്മള അടി നക്കണെങ്ക നമുക്ക് നല്ലാം കാശ കൊടുക്കണല്ലോ
ആ ആ ഇത്പ്പോയി വേണ്ട ഓരോ ദിവസം രോ വീട്ടുകാര് ഇപ്പോൊ ഞാൻ പോയി മോട്ടോർ കാണുന്നുണ്ട് ഇട്ടാണ്ട് എല്ലാവർക്കും കൊടുക്കാം പിന്നെ രണ്ടിവസ അസം കഴിഞ്ഞിട്ട് പിന്നെേറെൾ ഇടാം എല്ലാവർക്കും എല്ലാവും ഓരോ ദിവം ഓരോ വീട്ടുകാരും ഓട്ടിടാം
അപ്പൊ ഒരു മാസത്തില ഒരാള് ആഹ അതെ
ആ മാസത്തിൽ ഒരാൾ വരും കറണ്ട് ബില് ഇപ്പൾ രണ്ടായിരം ആണെങ്കിൽ ഈ വീട്ടുകർെല്ലാരും കൂടി വ വിതിിച്ചിട്ടും പ്രശ്നൊന്നുമില്ല ഡെയിലി എടുക്കണക്ക ഡെലി എടുക്കാ അങ്ങനത്തെ കുഴപ്പില്ല പ ആ വെള്ളത്തിന്റെ അങ്ങനെ കാണ വിിയാഴ്ചുള്ള ബുദ്ധിമുട്ട് അത ഇല്ലട്ടോ
അ ചെറ വെള്ളം കിണർണ്ടായിട്ടും വെള്ളം ബുദ്ധിമുട്ടുന്നവരുണ്ട് ആഹ
ബുദ്ധിമട്ട് ത ഉണ്ടായില്ല
അതെ അപ്പൊ അങ്ങനെ ചോറായിട്ടില്ല ഒന്നും പൊക്കെ പിന്നെ നേരെ വെയി
ആഹ ചായ
ചായക്ക് ദോഷം ഉണ്ടാക്കി പിന്ന് ദോശം ഉണ്ടാക്കി ചറച്ച് പൂച്ച കുുട്ടികളുണ്ട്ോ ഇവിടെ മക്കളക്കെ ആർക്കും കൊടുക്കാറ് സമ്മയക്കുന്നില്ല
ഏതാ ഊട്ടി പിടിച്ചാണ്
ആഹ ആ കുട്ടികളാണ് സാധാ പൂച്ച പ്രസയിിച്ചതാണ് ഊട്ടട്ടികള
ഉ
അയിന് ഇവിടെ അത്തണ്ടേ ആ പൂച്ച അപ്പൊ അങ്ങനെ ഉണ്ടായതാണ്
തോന്നുണ്ടോ നിങ്ങ ഇന്നരു വളർത്തണ
വളർത്ത അല്ല വക്കാന വെച്ചിട്ടല്ല വളർത്തണ് വക്കാണ് ചോദിച്ചണൊക്കെ ചെയ്യണ്ട് കൊടുക്കണ അവർക്ക് കൊടുക്കൊക്കെ ചെയ്യാം ഉ അന ഞാൻ ഇപ്പ ഇത് നിന്നിട്ട് ആർക്കും കൊടുക്കണം വിചരിച്ചിിക്കണന്ന്
ആഹ ആഹ മക്കൾ നോക്കിയക്കില്ലേ
മക്കള് ഇങ്ങനെ നോക്കും അത് ഇപ്പൊ നകൊക്കെ ഉണ്ടായിറ്റേ
അത് നമ്മള് ഇങ്ങനെ ഇവിടെ കൃഷിഭവൻ നമ്മൾ ഇവിടെ മൃഗാശുപത്രിയിൽ പോയികാണ്ട് കുത്തിയപ്പ കൊ
ആഹ് അതൊക്കെ എടുക്കണോ ഇന്നൊക്കെ ഇവിടെ ഒയ്വാണ്ടേ അതൊക്കെ ചെയ്യണം അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞേ നിങ്ങള് ഞാാനത് കൊടുക്കയാണ് നിങ്ങളൊന്നും വേണ്ട വേണ്ട നിങ്ങ ഇതാക്കണ്ടിരുന്ന
നമ്മക്ക് നമ്മള് വീട്ടിലെ പണിയ ഓരോ നോക്കലും എല്ലും കൂടി നടക്കൂല
അപ്പൊ എല്ലാർത്തും കേറി മറയണണ്ട് ബഡക്കൊക്കെ വരുാണ്േ
ഇനി ഓമക്കയി കഴിഞ്ഞാൽ അതും കെതിയട്ടാണ് ആക്കെ ഇണ്ടാവും നമ്മളിപ്പോ കാണൂലല്ലോ
അതാണ് കാണൂല അ മുതൊന്നും നമ്മള് കാണുന്നല്ല
ആഹ
നഞമ്മള് കെടക്കണെ ഞമ്മളെ കൂടെ വന്ന് കെടക്കും നഞമ്മള എവിടെ കെടുക്കണ അവിടെ വന്ന് കൊടുക്കും
എന്നാ ശരിട്ടാ ആതെ